ക്കെ ഒന്നും കേക്കാം.
ഹലോ.
ആഹ് ഇപ്പോ കേക്കാം ഇപ്പൊ കേക്കാം ആഹ് കേക്കാം കേക്കാം. എന്തോയുണ്ട് വിശേഷങ്ങള്?
ഓഹ് ഇവടെ സുഖവാ എല്ലാർക്കും.
ആണോ മഴയുൺ
ആഹ് ഭയങ്കര മഴയാ.
അയ്യോ നമുക്കും അതുപോലെ തന്നെ ഉം മഴക്കാലം തൊടങ്ങിയല്ലോ. അതാണ്. മഴക്കാലം തൊടങ്ങി ഭ രാവിലെ തൊടങ്ങിയ മഴയാ ഇതുവരെ തോർന്നിട്ടില്ല.
ആഹ് ഇവിടെ അങ്ങനെയ രാവിലെ ഇന്നലെ തൊട്ടേ മഴയാ. ഇതുവരെ തോർന്നിട്ടില്ല ഉം.
നിങ്ങൾക്കേ മഴ വന്നാ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ?
ഇല്ല ഇല്ല മഴ പെയതാ ബുദ്ധിമുട്ടൊന്നുല്ല നല്ലാതാ മഴ പെയ്ത നമ്മക്ക്.
ആഹ്.
വെള്ളം ശേഖരിക്കാനോക്കെ മഴവെള്ളം ശേഖരിക്കാന്
ആണോ നിങ്ങക്ക് കുടി അല്ലാതെ വെള്ള വെള്ളത്തിന് വേറെ മാർഗം ഒന്നുംയില്ലേ
അല്ല വെള്ളത്തിന് വേറെ മാർഗവുണ്ട് പക്ഷെ - ഇത് വാട്ടർ ഹാർവെസ്റ്റിങ്ങും ഒണ്ട്.
ഉം.
പ്രൂഫിൽ വരുന്ന വെള്ളമെല്ലാം- ഭൂമിയിലേക്ക് വിടുന്നയാ
ആ ഹാ ഹാ ഓ നിങ്ങ അന്നേരം ആ വെള്ളം സേവ് ചെയ്യൂവല്ലേ
ആഹ്
ആഹ് ഒ അത് അതെങ്ങനെയാണ്
അഹ് കിണത്തിലോട്ട് വയ്ക്കോളും വെള്ളം ഫിൽട്ടർ ചെയ്ത്
ഓഹ് ഫിൽടർ ചെയ്ത് കിണറ്റിലോട്ട് ഒഴിക്കും ഓഹ് നൽ
ഉം ടാങ്കിലോട്ടും പോവും അതികംഉള്ളത് കെണറ്റിലോട്ടും പോവും
ആഹ് ആഹ് ഹാ ആഹ് ഏഹ് എന്നിട്ട് നമ്മുടെ പറ നമ്മുടെ പറമ്പിൽ തന്നെ കെണറ്റി തന്നെ നമ്മുടെ മഴവെള്ളം ശ് ശേഖരിക്കും അല്ലെ
ആഹ് ടാക് നെറഞ്ഞിട്ട് പതി ഉള്ളത് കിണിലോട്ട് അങ്ങ് പൊയ്ക്കോളും
ഓഹ് ഓഹ് ഹോ അയ്യോ വെരി ഗുഡ് ഇ പണ്ടേ ഗവൺമെന്റൊക്കെ ഇങ്ങനെ പറയുവായിരുന്നു കുടിവെള്ളം അല്ല മഴവെള്ളം പാഴാക്കി കളയരുത് നം എന്റെ വീട്ടിലൊക്കെ പണ്ട് ആഹ് ചെയ്യുവാര്ന്നേ അയ്യത്തക്കെ മഴക്കുഴിന്നും പറഞ്ഞ് കുഴിയെടുത്തിടുവായിരുന്നു നമുക്ക് പറമ്പ് തോനേയുണ്ട് അപ്പം എന്റെ വീട്ടില് അപ്പോഴും മഴക്കു ആ കുഴിയിലൊക്കെ വെള്ളം കെട്ടി നിക്കുവായിര്ന്നു അന്നേരം ആഹ് വെള്ളം നമ്മുടെ പുരയിടത്തിൽ തന്നെ നമ്മുടെ പറമ്പിൽ തന്നെ ആ വെള്ളം അങ്ങ് വീഴുമ്പോ കെണറ്റിലൊക്കെ വെള്ളം കാണും അത്പ്പോഴും ഉണ്ട് ഓഹ് നിങ്ങൾ അന്നേരം ഫിൽറ്റർ ചെയ്ത് കെണറ്റിലോട്ട്ങ്ങങ് വിടും ആഹ്
ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത വെള്ളം നമുക്ക് ഉപയോഗിക്കേം ചെയാം ഇടക്ക് ഫിൽട്ടർ ഒന്ന് അരിച്ച് ക്ലീനാക്കിയൽ മതി
ആഹ് ഹാ ഹാ ഹാ നിങ്ങള് ടെറസിന്റെ മോള് ഷീ
ഷീറ്റ് വയ്ക്കും ആഹ് എന്നിട്ട് ഈ പൈപ്പിന്ന് വെള്ളം ഫിൽട്ടറിലേക്ക് പോവും എന്നിട്ട് ഫിൽറ്റർ ചെയ്ത വെള്ളം ടാങ്കി ലേക്ക് പോയിട്ട് അധികം വരുന്ന വെള്ളം കെണത്തിലേക്കും ഭൂമിയിലേക്കും പോകും അപ്പം മിറ്റ ഒന്നും ചെളിയത്തില്ല അധികം
ആഹ് ഹാ ഹാ ഹാ ആഹ് ഹാ ഹാ ഹാ വെള്ളോ വ തായി പോകത്തില്ല ആഹ് ഉം നല്ലേ
ട്ടം
ആഹ് ആഹ് ആഹ് ആഹ് അന്നേരം അതുകൊണ്ട് ഉണക്ക്‌ കാലത്തും അതിനാ പറയുന്നേ കെണറ് റീചാർജ് ചെയ്യുകാന്ന് ആഹ് ഇങ്ങനെ പറയും ആഹ് അപ്പഴും ഓണക്ക്‌ക്കാലത്തും നിങ്ങക്ക് വെള്ള ത്തിന്ബുദ്ധിമുട്ടില്ല അല്ലേ
ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇണ്ടാവില്ല
ആഹ് നല്ല ക്കാര്യാ
നിങ്ങൾക്ക് ഇണ്ടാറുണ്ടോ ഒണക്കാലത്ത് ബുദ്ധിമുട്ട്
കാലത്ത് ഞങ്ങക്ക് വെള്ളം കാണത്തില്ല കെണറ്റില് വെള്ളം വറ്റും നമ്മളൊന്ന് ഇനി ഇങ്ങനെ ചെയ്യാം മഴക്ക നമ്മളു എല്ലാ ത് മഴവെള്ളം ശേഖരിച്ച് തുണി കഴുവാനും പാത്രം കഴുവാനും അങ്ങനെ എല്ലാം എടുക്കും മഴവെള്ളത്തി ആഹ് മഴവെള്ളം മഴ പെയ്യുന്ന സമയം നമ്മള് അല്ലാതെ കെണറ്റിലോട്ടൊന്നുംവിടുന്നെ അത്ര ഐഡിയൊന്നും ഇല്ല അല്ലാതെ ഷീറ്റിന്റെ മോളിൽ വീഴുന്ന വെള്ളം നമ്മളും എല്ലാത്തിനും യൂസെയ്യാനൊക്കെ എടുക്കും
ഇൻ ക്കെ ഇത് മാത്രവല്ല അല്ലതെ ഫുഡ് വേസ്റ്റ് എല്ലാം മാനേജ് ചെയ്യാൻ ബയോഗ്യാസ് സിസ്റ്റം കൂടെ വയ്ക്കും
ആണോ
ആഹ് അതാവുമ്പം അതും കൂടെ അങ്ങ് പൊയ് ക്കോളും ഗ്യാസെലവും കൊറവാ വേസ്റ്റും കൊറവാ
ആഹ് ഹാ ഹാ ആഹ് ആഹ് ആ അത് നല്ല ഐഡിയാണ്
ഉം അത് നല്ല വിലക്കുറവാണ്
ആണോ നമ്മ ഇപ്പൊ ഒക്കെ ന്നാ ഇപ്പം നമ്മളൊക്കെന്ന് ഗ്യാസിലകത്താണ് പാചകം ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഗ്യാസ് എടുത്ത് നാല്പ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് അടുത്ത സിലിണ്ടർ കിട്ടു അങ്ങനെ ഇപ്പൊ യുദ്ധം വന്നതിന് ശേഷം ഇപ്പൊ പെ ട്രോളും ഒക്കെ പമ്പുകളിൽ പെട്രോളിനും എല്ലാം വെല കൂടി ഗ്യാസിന് വെല കൂടി പെട്രോള് കിട്ടാനില്ല ആഹ് ഇപ്പ യുദ്ധം വന്നതിന് ശേഷം അതുകൊണ്ട് ഇടക്ക് വെച്ച് യുദ്ധത്തിന്റെ ആ പ്രശ്നത്തില് ഗ്യാസ് ഒട്ടും കിട്ടാതിരുന്നു നമ്മളൊക്കാട്ടിലും വിറക്കൊകെ വിറക് പോലും കിട്ടാനില്ല അന്ന് ഒരു പാട് വിഷമിച്ച് നേരം ഗ്യാസ് നമ്മുടെയില് ഉണ്ടായിരുന്നു നിറച്ചത്
ഉം
ഉം പിന്നെ ഇപ്പഴും ഗ്യാസ് കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്ത് നാല്പ്പത്തഞ്ച് ദിവസം കഴിയണം
ഗ്യാസ് കിട്ടാത്ത പക്ഷം എന്ത് ചെയ്യും താങ്കൾ
ഞങ്ങള് കിട്ടാത്ത സൂക്ഷിച്ച് അടുപ്പുണ്ട് ഉം വിറകെടുപ്പുണ്ട് വിറവെടുപ്പ് ഉണ്ട് ആഹ് ഉണ്ട് ഗ്യാസ് കിട്ടീല്ല നമ്മള് വിറകടുപ്പ് കത്തിക്കണം എന്നിട്ടും നമ്മള് ഗ്യാസ് മാത്രമല്ല വീട്ടില് ഡെയിലി വിറവടുപ്പ് കത്തിക്കും ചോറൊക്കെ ഇപ്പം വെക്കുന്നത് ഗ്യാസിനകത്തല്ല വിറക് നകത്ത വെക്കുന്നത്
അത് നല്ലൊരു കാര്യമാണ് അപ്പൊ ഗ്യാസിന്റെ ചെലവ് കുറയല്ലോ ഇൻഡക്ഷൻ കുക്കറോ ഒന്നുമില്ല
ഇഡക്ഷൻ കുക്കറ ഒന്നും ഇല്ല
ഇൻഡക്ഷൻ കുക്കർ ഇവടെ യൂസ് ചെയ്താ ഗ്യാസ് കിട്ടിയില്ലേ അതങ്ങനെ നടന്ന് നോക്കോളും പെട്ടെന്ന് നടക്കും അല്ലാതെ തീയൊക്കെ കത്തി വരാൻ പാടല്ലേ വിറക് ടുപ്പില്
അല്ല വെ ഗ്യാസ് ക്കെ അല്ല ഇൻഡക്ഷൻ കുക്കറണേ കറണ്ട് ഒരുപാട് ആവത്തില്ലേ
പെട്ടെന്ന് ഒരു ചായൊക്കെ ഇടണമെങ്കി അടുപ്പ് പാടല്ലേ
ആഹ് അത് ശരിയാണ് ആഹ് ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ച് നമ്മള് ആലോചിച്ചിട്ടില്ല ഇനി കറണ്ട് ഗ്യാസ് താത്ത അത് വിടണേ ഇൻഡക്ഷൻ കുക്കറ് കൂടെ മേടിക്കാം
ഇൻഡക്ഷൻ കുക്കർ ഭയങ്കര വിലക്കുറവാണ് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ഉള്ളൂ ഉം
ആഹ്
എ ഫ്രയറോ ഓവനോ ഒന്നും യൂസ് ചെയ്യൂല്ലേ
ഇല്ല ഇല്ല ഇല്ല എർഫെയർ ഒന്നും ഇല്ല നിങ്ങള് അതൊക്കെ യൂസ് ചെയ്യോ
ആഹ് എർ ഫ്രയർ യൂസ് ചെയ അപ്പൊ എണ്ണ കുറച്ച് മതി കേട്ടോ
ആണോ ആഹാ മീനൊക്കെ ഫ്രൈ ചെയ്യോ അതിൽ
ആ എല്ലാം പൊരിക്കാൻ പറ്റും
ആഹ് ഓ ഹോ
കെറ്റ് ഒക്കെ ഉണ്ടാക്കൻ പറ്റും
ആണോ കുക്കിംഗ് ഒക്കെ അറിയാമോ കുക്കിംഗ് ഒക്കെ അറിയാമോ
കുഴപ്പമില്ല
ഉം പിന്നെ ബിരിയാണി ഒക്കെ വെക്കുവോ
ആഹ് ബിരിയാണി വക്കും അത് എയർ ഫ്രൈറിൽ വയ്ക്കാൻ പറ്റില്ല
ഇല്ല ഇല്ല കുക്കറിൽ വെക്കുവോ ബിരിയാണി അതോ
അടുപ്പില് ഓപ്പൺ ആയിട്ട് വച്ചട്ടാ ദമ്മ്ചെയ്യും
ആഹ്ആഹ് ഏത് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിരിയാണി ഏതാ
അങ്ങനെയൊന്നുമല്ല ചിക്കൻ ബിരിയാണിന്
ഇഷ്ടാ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുവോ
ആഹ് ഉണ്ടാക്കും ബീഫ് ബിരിയാണി ഒക്കെ വേവ് കൂടുതല പക്ഷേ ബീഫന്
ആഹ് അതുംവേ നമ്മള് കുക്കറിലിട്ട് ആദ്യം ബീഫ് വേവിക്കും വേവിച്ചു കഴിഞ്ഞിട്ട് ആഹ് ആഹ് ആഹ്അത് കറക്റ്റാ സമയം ഒരുപാട് എടുക്കംആഹ് പിന്നെ വേറെ എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ
അങ്ങനൊന്നുമല്ല മധുരങ്ങളൊക്കെ തന്നെ മധുരം ആഹാരങ്ങൾക്ക് കേക്ക്ഒക്കെ
കേക്ക്ഒക്കെ ഇഷ്ടണോ
അതെ താങ്കളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തവാ
എനിക്ക് ചോറും ചമ്മന്തിയും മീൻകറിയും മോര് കറിയും അതൊക്കെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആഹ് പിന്നെ വേറെ പുറത്തുന്ന് കഴിക്കുന്നത് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാ മന്തി ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടാണ്
ബീഫ് മന്തിയാണൊ
അല്ല എനിക്ക് ചിക്കൻ മന്തി ഇഷ്ടം
ആണ് എനിക്കും ചിക്കൻ മന്തി ഇഷ്ടം ബീഫ് മന്തി അത്ര രസല്ല
ആഹ് അല്ല ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല
ആഹ്
ചിക്കൻ മന്തി കഴിക്കാൻ ഇഷ്ടം
നല്ല കാര്യം
ഉം അങ്ങനെ മഴയായോണ്ട് പുറത്തോട്ടൊന്നും പോവാൻ പറ്റുന്നില്ല
ആഹ് കറണ്ടൊക്കെ പോവാറുണ്ടോ മഴയത്ത്
ഓ മഴ ഒന്ന് കാറ്റടിച്ചാതിം ഉടനെ കറണ്ട് പോവും മഴ,, ആഹ് മഴയായ അതാ ഒരു ബുദ്ധിമുട്ട് കറണ്ട് പോവും പിന്നെ തുണി ഉണ,,
കറണ്ട് പോയാപ്പം എങ്ങനാ മൊത്ത ഇരുട്ടാ അല്ലാതെ ഇൻവേർട്ടറോ വേല്ലോ ഉണ്ടോ
ആഹാ ഇൻവെർട്ടർ ഉണ്ട് എന്നാലും ഇൻവെർട്ടർ ഉണ്ട് കറണ്ട് പോയാ നല്ലൊരു ബുദ്ധിമുട്ടാ ഫ്രിഡ്ജൊക്കെ
എങ്ങനെ കറണ്ടീന്ന് ഓടുന്ന ഇൻവേറ്ററാണോ അതോ സോളാർാണോ
കറണ്ടിന്നൊടുന്ന ഇൻവേറ്ററാ
കറണ്ട് എന്നപറഞ സോളാറല്ല വീട്ടില്
സോളാർൊന്നും വെച്ചിട്ടില്ല അത്രയുള്ള സാമ്പത്തിക ഒന്നുംല്ല നമ്മുക്ക് സോളാറൊക്കെ,, വക്കണ ഒരുപാട് ഇന്നെ സബ്സിഡിയ ഒക്കെ ഉണ്ടന്ന് പറയന്ന്
ആഹ് സോളാർ വയ്ക്കൻ നല്ലത് ആറു വർഷം കഴിയുമ്പഴത്തേക്ക് ശരിയയിക്കോളും അഇപ്പം മെച്ചാരുവേ
ആഹ്
ഉം ഒരു മൂന്ന് ലക്ഷത്തിന് വെച്ചാലും ആറ് വർഷത്തി കൊറഞ്ഞു വന്നോളും മൊത്തം സോളാർല് ഓടിച്ച
ഓ അമ്മള് മൂന്ന് ലക്ഷം രൂപ ചെലവാക്കി ആഹ് മൂന്ന് ലക്ഷം രൂപ ഇഹ് ചെലവാക്കിയാലും ആറു വർഷം ആവുമ്പഴത്തേനു അത് നമുക്ക് തിരിച്ച് അത് ലാഭ ആവും അല്ലേ ആഹ് ആഹ് ആഹ് നിങ്ങളെ വീട്ടിസോളാറുണ്ടോ
ആഹ് ഞങ്ങടെ വീട്ടിൽ മറ്റേ സബ്സിഡിൽ എടുത്തായിരുന്നു ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി ഉണ്ടായ്ര്ന്ന് അപ്പ മൂന്ന് ലക്ഷം ആയി
ആണോ അപ്പൊ അത് എ ഏസിയൊക്കെ ഓടുവോ അതില്
ആഹ് ഏസിയൊക്കെ ഓടും
ഫ്രിഡ്ജ്, ഏസി എല്ലാം ഓടു അല്ലേ
എല്ലാഓടും എല്ലഓടും ഞങ്ങടെ ചെറിയ വീടയൊണ്ട് വല്യെ കൊഴപ്പല്ല വല്യെ വീട് ക്കേണെങ്കി വല്യ ച്ചിരി കൂടെ വേണ്ടി വരും വല്യെ ഇൻവെട്ട ട്രും ഒരുപാട് ബാറ്ററീസും ഒരുപാട് സോളാർ പാൻലൊക്കെ വേണ്ടി വരും അപ്പൊ ഒരുപാട് പൈസയാവും.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ക്കിൽ ചെയ്യുന്ന സബ്സിഡിടേ അത് അളവും കൊറവാ. ഹോം സ്കിൽനൊക്കെ പേസ്ണൽ യൂ സിനാ സബ്സിഡി കൂടുതൽ വാലിഡ് ആവുന്നേ.
ആഹ് ഹാ ഹാ ഹാ ഹാ ഹാ ഓ അങ്ങനെയാണല്ലേ സോളാർ അന്നേരം ആഹ് സോളാർ അന്നേരം നല്ലതാണ്. ഇത്രയും പൈസ ഇത്രയും പൈസ നമ്മുക്ക് ഒരുമിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മള് അതിനകത്ത് താല്പര്യം കാണിക്കാഞ്ഞത്.
ആണല്ലേ
ആഹ് സബ്സിഡിയിലൊക്കെ കിട്ടും അല്ലേ
ആഹ് സബ്സിഡി കിട്ടാറുണ്ട് ഗവൺമെന്റിന്റെ കയ്യിന്ന്.
ആഹ് ഹാ അതെങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ
കേന്ദ്ര ഗവൺമെന്റിന്റെ ആന്നാ എനിക്ക്തോന്ന്ന്നു.
ആണോ
കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നല്ലോ ആറ് വർഷം മുന്നേ ഉള്ള അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു ഇപ്പൊ കേരളത്തില് എല്ലായിടത്തും കിട്ടുന്നത്. ഇത് വെച്ചാൽ നിങ്ങൾക്ക് കെ. സി. ഇ. ബി. ക്കും റെന്റിന് കൊടുക്കാം. അധികം വരുന്ന അധികം ഉല് ല്‌പാദിക്കുന്ന കറണ്ടേയ് കെ. എസ്. ഇ. ബി. ക്ക് കെടുത്തിട്ട് നമുക്ക് പൈസ അങ്ങൊണ്ട് ഉണ്ടക്കാം. പക്ഷെ അത് പ്പൊ അങ്ങനെ കുറച്ചേ കിട്ടൊള്ളു
ഓ ശരി എന്നെ പിന്നെ വിളിക്കാം കേട്ടോ ഓക്കെ.
ഓക്കെ